ഹലോ
ആ
കേക്കാല്ലേ?
ഓ ണ്ട് ണ്ട്
എന്താ പണീണ്
ഒന്നുല്ല ഞാൻ പല്ലേക്കാൻ വാണ്ടി നിക്കേര്ന്നു
പല്ലേക്കെ ചെയ്യും നല്ല ശീലൊക്കെണ്ട്
യാ യാ യൂന് അങ്ങൻത്തെ ശീലൊന്നുല്ലല്ലേ
ഇല്ലാ
ഓഹ് അതെന്താ എന്നാ രാത്രി എന്നാല് എന്നി തൊട്ടേ എന്നും രാത്രി പല്ല് തേക്കോണ്ടു ട്ടോ
അഎന്തിന്
രാത്രി പല്ല് തേക്ക്ണതാണ് നല്ലത്
അപ്പ രാവിലെ തേക്കണ്ടാ
വേണ്ട അത്ര നിർബന്ധല്ല
അതേ
ഉം
തെ
കാരണം രാത്രിയല്ലേ ഫുഡിന്റെ വേസ്റ്റൊക്കെ ഉണ്ടാവാ വായില് രാവിലെ എനീക്കുമ്പോല്ലല്ലോ
ഇല്ല ഇല്ല പക്ഷെ എന്താന്നറിയോ പല്ല് ഏച്ചാന് ച്ചെ പല്ല്തേച്ച് കഴിഞ്ഞാലേകാരം പിന്നിം ഓരോന്ന് തിന്നാൻ വരാ-
ആഹ് യാഹ് യാഹ് കറക്റ്റ്
അപ്പ പിന്നിം പിന്നിം തേക്കണ്ടേ
ഇല്ല നമ്മള് പല്ലോട് കടിക്കാതെ വായിലിട്ട് ചമച്ചറക്ക്യാ മതി അയ്
അപ്പൊ ചമക്കുമ്പോ പല്ല്ക്ക് പല്ല് വാണ്ടേ
ട്ടി മുണുങ്ങി വിട്
എന്താ കാട്ടാ ഇ നിക്ക് സീലൊക്കെ ഇണ്ടായിനു അദ്യക്കെ ഞാൻ കുറച്ചൊക്കെ പല്ലേച്ചീന്നു
ഉം
പിന്നെ അത് പിന്നിം പല്ലേക്കല് കഴിഞ്ഞിട്ട് ഓരോന്ന് തിന്നാൻ വന്നിട്ട് ഞാൻ നിർത്തി
അഅൂ ലാസ്റ്റ് ആയിട്ട് ഉമ്മാട് ചോയ്- ക്കേനി എന്തേലും തിന്നാണ്ടോ ഇബടെ ലാസ്റ്റ്ന്ന്
അങ്ങനെയൊക്കെ ചോയ്ക്കും പക്ഷെ ഞാൻ തന്നെ ഓരോന്ന് കണ്ടുപിടിക്കും തിന്നാന് ഓല് വ ത് വാണെങ്കി തിന്നാ മതിയെന്ന്
അആൂ
ഈ തിന്നലിന്റെ കടമേണല്ലോ
അതെ അതെ നാളെ രാവിലെക്ക് ഇട്ത്ത് വെച്ചാലും മതിയെ
എയ് അപ്പത്തിന് ഇനിപ്പൊ തണുക്കൊക്കെ ചെയ്താലോ-
അആൂ
അയിലൊന്നും രസല്ല
ഉം ഉം
പിന്നെ കല്യാണെക്കെ എങ്ങനെ ഇണ്ടായിന്നു
കല്യാണം അടിപൊളിയായിരുന്നു
എന്താ ഫുഡ്‌
ഏ് സുർബിയാനിം ബിരിയാണിം പിന്നെ ഉം ചില്ലി ഇണ്ടായിര്ന്നു ഉം ഉംചിക്കൻ ചില്ലി-
ആഹ്
ഗുലാബ് ജാമ്
ഔ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ടാ
ഇല്ല ഐസ്ക്രീം ഇല്ലായിരുന്നു എ ഹോഹ്ഹ്- ഉം അതേപോലെന്നെ മറ്റോട്ത്തും
രണ്ടാക്കും കൂടി ഒരു കല്യാണാക്കാ പോരെ
അതെ അതെ
ന്നിട്ട് രണ്ടോട്ത്ത്ന്നും പോയി തിന്നു
രണ്ടോട്ട്ത്ത്‌ന്നും തിന്നു ഓരോട്ത്ത്‌ നേർത്തെ കല്യാണത്തിന് പോയിട്ടും തിന്നു ഒരോട്ത്ത് കല്യാണം കഴി സമയത്തും പോയിട്ട് തിന്നു.
ഓഹോ തിന്നല്ലന്നെ- കല്യാണന്നെ രണ്ടും എന്താ ചെക്കൻന്റെ പെണ്ണിന്റെ
അതൊക്ക ആഹ് ഒന്ന് പെണ്ണിന്റെ- ഒന്ന് ചെക്കന്റെ ഞാനും- ഇപ്പൊ ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോഴാണ് അതൊക്കെ ചോദിച്ചറിയ്ണ്-
ആഹ് നമ്മക്ക് തിന്നാ മതി നമ്മള് തിന്നാണല്ലേ പോണ്
അതെ അതെ കുറച്ച് വൈ
അതെ അതെ- അതെ എന്നിട്ട് കിട്ടിയോ നല്ലതൊക്കെ?
ഇഷ്ടം പോലെണ്ട്
പക്ഷെ അതേപോലെ ഈ പെണ്ണുങ്ങളും ഉണ്ടാകും ഇഷ്ടം പോലെ-
ആഹ് ആഹ്
ഒക്കെ കൊറേ മാറ്റി ഒരുങ്ങി വന്നിട്ട് ഇങ്ങനെ- പട്ടിശോ കളിക്കാൻ
ഓഓ നല്ല ഫുഡ് കഴിച്ചോ? ആഹ് അതെ അതെ എന്താണെന്ന് സ്പെഷ്യൽ?
ചോറ്
ചോറിന് കൂട്ടാനൊന്നുംല്ലേ?
പല്ലരിക്ക
വെള്ളിക്ക കറി
മീന് മീൻ ഉച്ചക്ക് കഴുന്നു.
ഔ
ഉച്ചക്കന്നെ ഫുള് തിന്നു.
ഉം ഉം.
അപ്പ രാത്രി പപ്പടം.
പപ്പടം ഉം ഉം.
പിന്നെ നീലലേസും.
ആഹ് മതില്ലേ
ആഹ് ചെപ്പ് നീല ടേസ്റ്റ് ഇഷ്ടല്ല
നീല്
ലേസ്
ഇക്കിഷ്ട്ടാ-
ഇഷ്ടല്ല ചോപ് നീരെ ശരില്ല
കത്തി കൊറച്ചൊ കെരിണ്ട് അയിന മസാല നക്ക ഇങ്ങനെ തിന്ന മസാല
ലൈസ് പറഞ്ഞ ചുവപ്പ് ഓ ഓ ചോപ്പ് ആട്ടോമാറ്റോ എന്നട്ടങ്ങനെ നക്കി നക്കി തീന്നണം.
നക്കി നക്കി തിന്നാലെ
ഉം അതെ
ഉ
ഒരീത്തിന്നോട് പറയുന്നത് നമ്മള് ടൂറിന് പോകുമ്പോെ വലിയ പാക്കക്കറ്റ് ലൈസക്കെ
ഞാനല്ലായിരുന്നു അരാ എന്നോട് അങ്ങനെ ഒരുത്തി പറഞ്ഞു അ പിന്നേം പിന്നേം ചോയിച്ചിരുന്നു അവളോട് മേടിക്കണോടി വേടിക്കണോടി ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട അവിടെ നീട്ടിക്കൊണ്ടുപോയിട്ട് തിരിച്ച ഇവിടെ എത്തിട്ടും ഞങ്ങളെ വിേടിച്ചിട്ടുണ്ടായിരുന്നില്ല
വങ്ങീല പിന്നും വാങ്ങിത്ത തങ്ങീല അവള എ
അല്ല എന്ത് സാധനം അവിടെ തലമണ്ട് അടിച്ച് പൊട്ടിക്കണം
ആഹ് അതെ അതെ
ആഹ്
വേറെങ്ങനെ മന്ണ്ടിയൊക്കെ തന്നില്ലേ
ഓ മന്തി തിന്നും
വേറെ
വേറെന്ത മസാല ദോശ തിന്നി ആഹ് ഞങ്ങള്
പിന്നെ ഇടക്കിടക്ക് ചായയൊക്കെ കുടിക്കും ആഹ് ഉം സോടയൊക്കെ കുടിക്കൂട്ടോ
സോട സോട ആൻപോയിട്ട് കേസർ തീസ് കാണുന്നില്ലേ
അങ്ങ് കളഞ്ഞു
ഒരു ബംഗാളിനോട് പോയിട്ട് ചപ്പോ ശരിക്കും പോ ചോദിച്ചില്ലേ
അതെ അതെ അങ്ങോട്ടും ഇനിയൻ പാഗില്ല ഇങ്ങോട്ടും ഇല്ല
അതെ അതെ ഉം അത് അത് കളഞ്ഞിടേ
പോയി
അതെ
ഉം
ഓന് ഈ താള്ളതെന്താ പറയ വിചാരിച്ചിട്ടുണ്ടോ
അതെ അതെ
അങ്ങനെ കേട്ടോ ചെില ബംഗാളികളി നമ്മളൊക്കെ നല്ല നന്നായിട്ട് മലയാളം പറയും
ഉം
അങ്ങനെയുള്ളവരും ഉണ്ട് ഇനിപോന് ഓള കണ്ടണ്ട് ക്രഷ് അടച്ച് നിന്നന്നാണെങ്കില അപ്പോ
ഷ് ഇന്നല്ലേ കാര്യം ചിലപ്പോ എന്റെ ബാക്കില എത്തി നിന്നു അവളേക്കാരോ ഓളാണ് തൂണുംചാരി നന്നീന്ന്
ആഹ് അവഓള് നോക്ക ഒന്നും ചെയ്യാത നിക്കലന്ന് പാവ അന് എന്തിന വെറുത പറയണ
ഓ അനെ ഡീസൽ ഉള്ളക്കാര് വേണ്ട വരിക
ആഹ് അതെ എന്താ ആാലോ അങ്ങനെയല്ല
ആഹ് എന്താ ഡീസന്റെ ആവിടെന്നുണ്ടോ ഡീസന്റെ ആവണന്നുണ്ടോ
വേണ്ടാ
ഓഹ് ഇനിയിപ്പോ ഫ്യൂച്ചറിൽ പഠിക്കാൻ പോക്പോഴൊക്കെ ഞരാലും സെറ്റാക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ
ഇല്ലേ
ഓ ആയി
നമ്മള് ഓൺലി പഠിക്കാനാണ് പോണത്
ഓഫ്
ക്ലാസ് വിട്ട പഠിക്കലേ പഠിക്കല വിട്ടാ ക്ലാസ്
ക്ലാസ് വിട്ട വീട് എന്നായിരുന്നു
ഞങ്ങക്ക് പഠിക്കലാണ് പഠിക്കലാണ് മുഖ്യം പഠച്ച് പഠിച്ചിട്ട്
ഉം എന്താവാനാണ് ഉദ്ദേശിക്കുന്നത്
കളക്ടർ മുതില്ല ഡോക്ടർ വരാവണം
ഇനിയിപ്പോ എന്തായാലും അതിനൊക്കെ കുറച്ച് റിസ്ക് അല്ലേ കുറച്ച് കാലം കടി പഠിക്കേണ്ട ഒരു കലക്ടറൊക്കെ ആണെങ്കിൽ
കുറച്ച അടിച്ചാൽ മതി എക്ക് പൊക്കറിയൻ
അതെ നല്ലതാ ഉം ഉം
വളരേ കൊറച്ച്
ഓഹ്
എന്താണ് കളക്ടറൊക്കായാ പിന്നെ ഞാനാരാ
ആരാ കളക്ടർ ഓ മഴ പ്രഖ്യാപിച്ചില്ലെങ്കി ഈ പ്രാക്ക് മഴക്ക് ലീവ് മഴ ക്ക് ലീവ് കുട്ടികള ഇതിനൊക്കെ നിക്കണം
അവിടെ ലീവ്ണ്ടോ വടെ മഴണ്ടോ
ഇബടെന്ന് മഴ രാവിലെ പെയ്തിട്ടുള്ളൂ പിന്നെല്ല
പിന്നെല്ലാ ബടെ ഉച്ചക്ക് ഉച്ചക്ക് പെയ്തോക്കറിയില്ലട്ടോ
ഏഹ് ബടെ ഉച്ചക്കൊക്കെ വെയിലാ
ട്ടൻ
ഉം
പുതിയ എന്തേലും സിനിമകൾ
സിനിമകള് ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുല്ല ഞാൻന്നലൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയുന്നില്ലേ ഗ്രാനറിയോ ഗ്രാനറിയോ എന്തോ പറഞ്ഞിട്ട്
ഗ്രാനി ആണോ
ആഹ് അങ്ങനെന്തോണ് പ്രേതാ പ്രേതൊന്നു അയിന് മാത്രൊന്നുല്ല
ഒരു തള്ള ഒരു വയസ്സായൊരു തള്ള
ആഹ് അയന്നെ
അത് ഗ്രാനി ആണ്
ആയിക്കോട്ടെ ഞാ ഗ്രാന് കൊർച്ചയില് പകുതി വന്നില ഇന്റീന്ന്
വന്ന് വന്നു അതോണ്ടല്ലേൻക്ക് മൻസ്സിലായത്
ആഹ് ആഹ്
എങ്ങനണ്ട് രസണ്ടോ
കൊഴ്പ്പൊന്നുല്ല സമയം പോവാമാണെങ്കി കാണാ അത്ര
എല്ലാരും പറിണ് നല്ല രസണ്ട്ന്നൊക്കെ
ന്നാ അന്ന രസണ്ട് ആയിക്കോട്ടെ ഇക്കെന്തോ ഉം പഷെ പെട്ടെന്ന് സമയത് കെയിഞ്ഞു
അതെ മറ്റേ അതിരടി കണ്ടോ
ഓ ഞാന് കണ്ടു ഉം
എങ്ങനെ കണ്ട്
അഹ് ഞാൻ ഏഹ് എക്സണ്ടർ കൂടെ കയറ്റിയതാ എക്സൻണ്ടർട്ര കൂടൊര് കസിൻന്റെകൊട്ന്ന് അങ്ങനെ കേറ്റിയതാ
മറ്റേ ഇത് പ്രിന്റാ തിയേറ്റർ പ്രിന്റാ
നോ നോ നോ ഒർജിനൽ
ഓൻക്കെങ്ങനെ കിട്ടി എങ്ങനെ കിട്ടി
ആഹ് ഇൻകറീലടാ
ചോയ്ക്കണ്ടേ
കിട്ടീ ഞാ കേറ്റി പിന്നെ കൊർച്ചെണ്ണ കണ്ടായിറുന്നു അനാ ഒന്നുല്ല ബ്ലാസ്റ്റും കണ്ടുട്ടോ
അഹ് പഷെ നല്ല എൻ ബി ആണം രണ്ടര രണ്ടേകാൽ ജീബി
ആഹ് ശരി ഉം
എന്താണ് രണ്ടീസത്തിന് നെറ്റ്
കുറഞ്ഞത്ണ്ടോ നോക്കാം
നോക്കണം അഹ് ഞാനൊഎൽപ്പിനോട് പറഞ്ഞീന്നു ഓള് കേട്ടില
ഏ ത ആരാണാ അലവലാതി
ൻക്കറീല ഇന്നെകൊണ്ട് പറയിപ്പിക്കര്ത് ഓളോട് പറയാന് പറ
പക്ഷേ ഞാഅറ്ഞ്ഞം അല്ല ഞാനൊന്നു അറിഞ്ഞില
അതെ
ആഹ്
ഞാൻ അന്നോടല്ലല്ലോ പറഞ്ഞേ
ആഹ് ന്നാ ഓക്കെ
ഓളോടെല്ലേ
ആഹോ ഓളോട് കിട്ടിയാൽ എങ്ങനെല് ഇക്കൊന്ന് അയച്ചരാൻ പറ്റൊങ്കില് ഒന്ന് അയച്ചെരണേ
ആഹ് തറഞ്ഞെ ഇത്ക്കൂടെന്നെ വിട്ടര്ണ്ട്
ആയിക്യോട്ടെ
വിട വിട
ഉം ഉം ഉം ഇന്നാ ഓക്കെ നടക്കട്ടെ പനിയൊക്കെ
എന്താ
രാത്രിക്ക് അടുത്ത കൊള്ളി ബ
ശരി ശരി ശരി സരി